ഹല്ലോ ഉം നല്ല വർത്താനം
ഉം അവ്ടെ തെര്ക്ക്ലാ
അല്ലേയ് തരക്കൊന്നുല്ല ചായപ്പരിപാടി ക്കെ കഴിഞ് ഇങ്ങനെ നിക്കാ
ആ ഞാന് തേപോലെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കുട്ടിയാളൊക്കെ ടി വി ഇടണോർഞ്ഞു അപ് അപ്പൊ കൊർചേരം കാത്ത് ഇട്ട് കൊട്ക്ക്ണ്ട് അവ്ടെ ആടെ ഇട്ട് പൂട്ടിയതാ
ഉം ഉം ചായക്ക് എന്താ സ്പെഷൽ
ഇന്ന് പഴംപൊരി ആന്റെ മറ്റേ ശർക്കര മുഠായി ഉണ്ടല്ലോ
ഏഹ് എവ്ടെ ചെർത് ന്ന്ട്ട്
അതും ഉണ്ടട അവ്ടെ കാൺണ് നാലാളും ഉണ്ടടെ
അതൊക്കെ കാണുവോ
ഏ അയ്ന് കാത്തു മതി ബാലി ബാനു ബബുലു
ഏയ് ഞങ്ങക്ക് അതൊന്നും പറ്റൂലെന്നാ ഞങ്ങക്ക് വണ്ടി
ആ ഏ വണ്ടി അത് വേറെണ്ട്
കാത്തുനെ ഒന്നും ഇഷ്ട്ടെന്നെല്ല ഉം
ടോമാഞ്ചേറി കാത്തു ബാനു ബബ്ലു
ഏഹ്
ഏയ് അത് ഏട്ടത്യേളെ കൂടെ കണ്ടാണ്ടേയ്
ആഹ് ആഹ് ആഹ്
ഓരോ പേരും പഠിച്ച് വെച്ച്ണു പിന്നെ കാറ് ഊഞ്ഞാല് അതൊക്കെ ഉണ്ട് വേറെ ജെസിബിൻ്റെ പിരാന്തനാ
ഏ ജെസിബിയാ ഞങ്ങക്ക് പിന്നെ ലോറി കാറ് അതെന്നേ പിന്നെ ആരാള്ളത് വീട് ആരുല്ലെ അവ്ടെ ഒച്ച പാടൊന്നും ഇല്ല
ഒച്ചപാട് കേക്കൂലേ? കുട്ടികളൊക്കെ അവിടെ ഇട്ട് പൂട്ടിയറ്ഞ്ഞില്ലേ. ഓലോ വലോ മറ്റോലോ വല്ലോ റൂമിലുണ്ട്. അല്ല പൊറ്ത്ത് ഹാളില്
ആഹ് ആഹ്
റൂമില് വെച്ചാ റൂമ് ആകെ ചപ്പാത്തിയാവും.
ആഹ്
അവിടെ ആവുമ്പം സോഫയിലും ഇതിലൊ ഇജ് കുത്തർന്നാലും കാണും. ആഹ് ഞങ്ങക്ക് സിറ്റ്ഔട്ടും ഹാളും വന്ന്അന്നേ
ഉം
പഴയ പെരയല്ലേ?
അതെ എന്തായി വീട് പണി?
വീട്പണി ഇങ്ങനെ നടന്നോണ്ടിക്ക്ണ്ട്. ഇന്ന്പ്പം ബാത്റൂം ഒരക്കാല്ലെ കല്ല് വരുന്നുണ്ട്. കക്കൂസും കുഴിയൊക്കെ അടക്കണേ.
ആഹ് ആഹ്
കല്ല് നല്ല കല്ല് ഇറക്കായിരിച്ച്. ഞങ്ങള് പടുക്കാണ് പടവാ ഓന്റെ ഇപ്പപ്പാക്ക് ഇട്ട് പട്ത്തി.
ആഹ് ആഹ്
അങ്ങനെ പറയ്മ്പെ പിന്നെ ഇഞ്ഞ് പ്ലംബിംഗ് വര്ണം. കഴിഞ്ഞിട്ട് കോണിയിണ്ട്
കോണി ഇഞ്ഞെത്താ?
കോണി സ്റ്റെയർ ഉണ്ടാക്കിയില്ലല്ലോ. ഇരുമ്പല്ലേ
ഏഹ് അത് ഇണ്ടാക്കിയിട്ടില്ല.
ഉം ഉം ആ അത് അളവെടുത്ത് പോയിണ് ഇഞ്ഞ് സാധനം എറക്കണം. ഇന്നലെ വന്ന് അളവെടുത്ത് പോയിണ്.
അയ് ശെരി ഏതായാലും അടുത്ത റബീഉൽ അവല്ക്ക് ആവോ?
ഇന്ഷാ അല്ലാഹ് ആഗ്രഹിക്കിണ്ട് ഈ റബീ ഉൽ അവ്വല്.
ആഹ് ആഹ് ഏതായാലും നടക്കട്ടെ.
മ ദൂആര്ക് ഇജ്ജ്
ഏഹ് ദുആഇലൊക്കെ എല്ലാരും ഉണ്ട്. എവിടെ ഹസ്സ് ഇല്ല്യേ?
ആഹ് ഇണ്ടെടി കല്ല് അറക്കാൻ വര്ണ് ണ്ട് പറഞ്ഞപ്പൊ അങ്ങട്ട് പോയിക്ക്ണ്. പൈസിം കൊണ്ടാണ്ട് പോയിണ് കല്ലിന്റെ പൈസ കൊട്ക്കാനെ. എവിടെ ഇജ്ജ് വീട്ടിലല്ലേ?
ആഹ് ഞാനിവിടെന്ന്യാണ്.
മല്ലടാ?
ഇല്ലെടി മറ്റോല് വേറെ പോയില്ലേ. ഓര് ഉമ്മ അപ്പറ്ത്തുണ്ട്.
ആഹ് ഓലെ ഓലെട്ത്ത്ണ്ടാവൂലേ?
ആഹ് അവിടെണ്ട് അവിടെമ്മ ഒറ്റക്കെന്നെ ഒള്ളൂ. എളച്ചി പോവലാണ്.
ട്ക്ക്?
മെഡിക്കൽ ശോപ്പ്കെ അവൾ കരാപ്പറമ്പ്.
ഉം അപ്പൊ ഇവിടെ നിക്കല്ല
ഉം ഓള് നിക്കാം ഇവിടെന്നെണ് രാവിലെ പോയി വൈകുന്നേരം വരും അഞ്ജണി ആകുമ്പം
അയ് സരി വണ്ടിണ്ടോ
മം ബസ്സിന് പോകും ഇല്ലെങ്കിൽ ഓൻ ആക്കിക്കെടുക്കും
ഓ നാട്ടുണ്ടപ്പൊ
മം
ആഹ് അപ്പൊ ചോറും കൂട്ടാനൊക്കെ ആക്കിചട്ടനെ പോ
ആഹ് ചെലന്ന്ക്കറിയാവൂ ചിലന്നാവൂല്ല. ഞാൻ പോവാ
മം അഹ് ശരി ഇങ്ങനെ നോക്കിന്നാ മതിയോ അനക്ക്ന്തേങ്കലുക്കെന്ന് വേണ്ടേ
എന്ത് ജോലിയോ ഇജ് എന്ത് ഉദ്ദേശിച്ച പറഞ്ഞെ ഇജോടുക്ക് പോണില്ലാ
ഞാൻ പോവണ്ട്
എന്തിനാ
ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുടുംബശ്രീന്റെ സീരി എസ് മെമ്പറണ് അതിന്റെ വർ ക്കും കാര്യങ്ങളൊക്കെയിട്ട് പോവും
ഉം
അപ്പം ഒര് നമ്മക്ക് പറ്റിയ സോണിന്റെ തക്കെ നോക്കലുണ്ട്
മം ഇണ്ടങ്കി പറയണ്ടി
ഉം ഇജ് പ്ലസ്റ്റ ടു ഏയ്തിടുത്തോണ്ണി
ഇല്ലടി എന്നാ ചെയ്യാ
പത്താം ക്ലാസ്സിന്റെ യോഗ്യത വാണ്ട അപ്പം
ഉം
നമ്മളെ പ്ലസ്ടുന്റെപം നമ്മളത് ചോയ്ക്ക്ണ്ടെ ഇന്റർവ്യൂനൊക്കെ ചെയ്യുമ്പോ റസീമ് ഉണ്ടാക്കണം അഹ്ണ്ടാക്കില്ലല്ലോ
ആഹ്
ഏതായാലും ഈ ഒരു രണ്ട് മൂന്നൊല്ലത്തിന് ഏതായാലും നടക്കൂല കാരണം മം ഇതൊന്ന് ഇതാവാതെ അയിന്റെ കെട്ടിയോൻ വിടൂല
ആഹ് കുട്ടിയെന്ന് പോണൊലേ അപ്പോത്തിന് അടുത്ത ഉണ്ടാക്കൂ ലോന്
ഏയ്
ഉം ഹ് ഹ് ഹ്
അത്ര അർജന്റ് ഒന്നും ഇല്ല
ആഹ് ഇനി അത് മാതി പൂതിക്കൊക്കല്ലേ ഇനി ആക്കം പോലെ ഞമ്മ അല്ലേലും അമ്മക്ക് സ്വന്തയിട്ടൊരു വരുമാനം കിട്ടണേ
സത്യാടി
ആഹ് നമ്മളൊര് വാല്യുണ്ടാവൂല്ല ഇനിയിപ്പോ ഇളെച്ചികൂടെ പോവാ ത് പ്പംനല്ല രസം ഉണ്ടാവൂലെ അനക്ക്
ഉം
ഓക്ക്‌ ശമ്പളം ഒക്കെ ഉണ്ടോ
ശമ്പളം ഇല്ല അറില്ല ഇതുവരെ കിട്ടിയില്ല, ഓളിപ്പൊ ഒന്നാം തീയതി മൊതല് പോവാൻ തൊടങ്ങിട്ടുള്ളൂ,
ഏഹ്, അത്ശെരി
ഓൽക്ക് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും ആയില്ല പിന്നെ പെരേ വെറുതെ ഇരിക്കവല്ലേ,
ആഹ് ആഹ്, അല്ല പോയിക്കോട്ടെ അതാവുമ്പോ കരിയറ് ഒന്ന് എന്താ പറയ്ക നമ്മക്ക് എക്സ്പീരിയൻസ് ഉണ്ടാ എക്സ്പീരിയൻസ് ആവും ചെയ്യും എന്താല് പെട്ടെന്ന്- വേറെ എവിടെയെങ്കിലൊക്കെ കേറാനും പറ്റും പിന്നെ കുട്ടികൾ ഉണ്ടായാൽ ലീവൊക്കെടുത്താലും -
ക്കെ അയ്ൻ്റെ പഠനൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം.
ഏയ്
ഉം ഓക്ക് ഞ കല്യാണം ഉണ്ടായപ്പോത്തിന് ഓൾടെ ട്രെയിനിങ് കഴിയാൻ ഒരു മാസം കൂടിയെ ഉള്ളെന്
അത് ശരി,
ആ ഒരു മാസത്തോളം ഇവിടുന്ന് പോയി തീർത്ത് പിന്നെ പോയി നിൽക്കണെ ശരിയല്ലല്ലോ
ആഹ് അത് തന്നെ പഠിച്ച്ന്നാലും അങ്ങനെ അത്രക്ക് ഇഷ്ടപ്പെട്ട്ണെങ്കോ
ആഹ് അതാണ് വേണ്ടല്ലോ ഫീസ് കൊടുത്ത് പഠിച്ചയല്ലേ
ആഹ് അപ്പൊ എന്നാ ഗവൺമെന്റിലൊക്കെ കിട്ടുവല്ലോ,
ഉം
ഗവൺമെന്റിലൊക്കെ കിട്ടൂവല്ലോ
ഗവൺമെന്റിൽ പി എസ് സി എഴുതണ്ടേ പി എസ് സി എഴുതി കേറണം,
ആഹ് അല്ലാതെ താൽക്കാലിക ഇണ്ടാവും കാരണം എന്റെ നാത്തുന്റെ ഇളച്ചി ഇതേപോലെ - കല്യാണത്തിന് മുമ്പൊക്കെ പഠിച്ചതായിരുന്നു എന്നിട്ട്- ഇന്റർവ്യൂനൊക്കെ പോയി അറ്റൻഡ് ചെയ്യണ്ട്‌ പി എസ് സി എഴുതില്ല പക്ഷെ അവിടൊക്കെ പോയോണ്ട് ആഹ് വേക്കൻസി ഉണ്ടോ ചോയ്ക്കലുണ്ട് താൽക്കാലികത്തിന്
ആഹ്
അപ്പൊ ഏതോരു നെഴ്സ് എന്തോ ഒരു പ്രസവത്തിന്റെ ഇതിന്ന് എന്തിനോ ലീവ് എടുത്തപ്പം- ഇതിന്റെ സി വി കണ്ടോണ്ട് വിളിച്ചു ഇപ്പൊ രാവിലെ ഏഴ് മണി തൊട്ടു - ആഹ് ഉച്ചക്ക് ഒരു ഒരു മണി വരെ. ഒന്നര രണ്ട് മണി വരെ നിക്കും.
ഉം
അതിന് പതിനയ്യായിരം കിട്ടണുണ്ട് ഒരു മാസം ഉം അതാ പറഞ്ഞേ നമ്മക്ക് അങ്ങനെ അന്വേഷിക്കണം
പക്ഷേ ഈ ഈ മെഡിക്കൽ ഷോപ്പ് നിക്കണെന് അത്ര ഒന്ന് കിട്ടൂലടി നമ്മക്ക് അഞ്ചോ ആറോ ഒക്കെ ഇണ്ടാവു
ആഹ്
അതാണല്ലോ കൊയപ്പം നമ്മള് രാവിലെ മുതല് വൈകുന്നരം വരെ നിക്കും വേണം
ആഹ് അല്ലടി ഹോസ്പിറ്റൽ ഇങ്ങനെ ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോകുമ്പോ മാറ്റം വരും പ്രൈവറ്റ് ആവുമ്പോഴാണ് അഞ്ചു ആറോക്കെ
അത് ശരിയാ പിന്നെ ട്ടോ വലിയ ഹോ പിറ്റലുകളിലൊക്കെ കിട്ടണം എന്നാ പിന്നെ ചെലപ്പോ കൊറച്ചൊക്കെ ഉണ്ടാവും വൈകുന്നേരം ഇതിപ്പമ്മൾ ഒരു ചെറിയ ഷോപ്പില് മാത്രാക്കി അങ്ങനെ നിക്കല്ലേ
ഉം ഉം
ഡോക്ടേഴസ്ന്നുല്ല ഡോക്ടർമാരൊന്നുല്ല ക്ലിനിക്കായിട്ടില്ല ഷോപ്പ് മാത്ര ഉള്ളു
ഏഹ്
അപ്പൊ പിന്നെ വല്ലാന്നും ഉണ്ടാവൂല
ഉ ഉം
അങ്ങനെ
പിന്നെ
ഇന്ന് വെള്ളിഴായ്ച അല്ലേനൊ ഇന്ന് എന്താ സ്പെഷ്യല്
അഹ് ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു സ്പെഷ്യലും ഇല്ല രാവിലകത്തെ സ്പെഷ്യല് കുട്ട്യേക്ക് നെയ്ച്ചോറും
ചിക്കൻ പൊരിച്ചതും സ്കൂക്ക് കൊടുത്തേച്ച് ഓൽക്ക് ഫ്രൈഡേ സ് സ്പെഷ്യൽ ഡേ ആണ് അപ്പൊ അന്ന് എന്തേലും കൊടുത്തേക്കണം പർഞ് ആഹ് പിന്നെ ബാക്കിയുള്ള കോഴിയോ ഇന്റെ ചെറിയ ഇല്ലടി പ്രവറ്റ് അല്ലെ മറ്റോള്
ആഹ് ആഹ് ആഹ് അപ്പൊ ഒൽക്കത് കൊടുത്തേച്ചില്ലേ
ഓൽക്കത് കൊട്തേച്ചി ബാക്കി കോഴില്ലെ ഞങ്ങള് കറിവെച്ചാണ്ട് രാവിൽക് ത്ത ദോഷന്റെ കൂടെ തിന്ന് അപ്പോ ഉച്ചക്ക് ഒന്നുല്ല ഉച്ചക്ക് സോയാബീന്ണ്ടേനി അഹ് കടായി അണ്ടാക്കി അങ്ങനെ ഇണ്ട് ഇറച്ചി വരറ്റിയതുപോലെയാക്കി
ആഹ് സോയാബീന എറച്ചിപോലക്കും
ആഹ് പിന്നെ ആണ് പിയാപ്ലക്കും നത്തൂന്റെ മക്കക്കൊക്കെ മുട്ടിം പൊരിച്ചടുത്തോരാ
ഏഹ് നാത്തൂന്റെ മക്കളൊക്കെ ഇണ്ട അൻക്കടെ
ഏഹ് ഓലഎന്നും ഉച്ചക്ക്‌ണ്ടാവണ്ട് ഓല് രണ്ടാളും ഇവിടെ കാവനൂരാണ് പണിട്ക്കണത് ഒന്ന് എളച്ചന്റെ സ്റ്റുഡിയോലും ഒന്ന് എളച്ചന്റെ ഫ്രണ്ടിന്റെ കടേല് വർക്ക്യ്യാണ് ഓല് ഉച്ചയ്ക്ക് ഫുഡ് കയ്ക്കാൻ എന്നും ഇങ്ങട്ട് വെരും
ഉം അഹ് ശരി അൻക്ക് ആളുണ്ടാവും എന്നു
ആഹ് അത്ണ്ടാവും ആൾക്കാരുണ്ടാവും ഫുഡ് ഉണ്ടാക്കും വേണം
ഉം അപ്പൊജീ പോണന്നൊക്കെ എത്താകാട്ടല് രാവിലെണ്ടാക്കെ ഇമ്മണ്ടക്കും
ഉം അല്ലെങ്കി രാവിലെ ഞാൻ ഇണ്ടാക്കും സാധനങ്ങളൊക്കെ ഇണ്ടെങ്കി ഞാൻ ഇണ്ടാക്കി വെച്ച് പോവും
ഉം
എല്ലാപ്രാവ്ശ്യം ഇമ്മ ഇജ് പൊയ്ക്കോ ഞാൻ ഇണ്ടാക്കിയോളാ പറിം
പിന്നെ
കുട്ടിക്കൊക്കെ കഞ്ഞി കൊടുത്താണ്ടും ഇമ്മാക്കൊക്കെ തിന്നാൻ കൊടുത്താണ്ടും ആണ്ട് പോവും അല്ലെ പിന്നെ ചി മറ്റേ മീനൊക്കെ വന്നിട്ട് വാങ്ങീട്ടുവാണെ ഇന്നാ അയ്ക്കോട്ടടി കുട്ടി നെലോൾക്കില്ലേ
ഏഹ്
ഇന്ന അയ്ക്കോട്ടെ കുട്ടി നെലോളിക്കല്ലേ
വൺ മിൻട്ട് നോക്കട്ടെ ആഹ് ന്നാ ശരിന്നാ
ആഹ്